ഹലോ.
ആപറയ് എന്തൊക്കെയണ്ട് വിശേഷം?
സുഖാണ്.
ആ എങ്ങനെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട്?
ഇന്ന് കൊഴപ്പില്യ ഇന്ന് നല്ല രാവിലെ ചെറുതായിട്ട് ഇങ്ങനെരു മൂടലും.
മൂടലുണ്ടോ? ആ എങ്ങനെയണ്ട് വെയിലാണോ? ആഇത് എന്താണ് ഇപ്പോ രാവിലെ തൊട്ട് പെട്ടന്ന്‌ ഒരു മൂടല് തന്നെയാണ്. ഇപ്പോവായില്ലോന്ന്നുമില്ല ഒരു മൂടല് പോലെയാണ് രാവിലെ തൊ ഇന്നലൊക്കെ ഇന്നലൊക്കെ ഭയങ്കമഴ ആയിരുന്നു ഇരുന്ന ഇവിടംന്നല മഴ ഇല്ലായിരുന്നോ?
അ, ഇന്നലെ എന്തൊരു മഴ എനു പുറത്തു
ആ അതാണ് ഇന്നലെപുറത്ത് ആ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇന്നലെ ഭയങ്കര മഴ യായിരുന്നു. വന്നാലെ കുറെ തിരുമ്പിിയ ഇതൊക്കെ ഉണ്ടവൂേലേ അതൊെക്കെ ഇന്ന്ണങ്ങി കിട്ടിട്ടുണ്ടാവൂലേ!
ആ, ഞാൻ ദിവസം അലക്കിലില്ല.
അ ദിവസം അലക്കില്ലേലെ? രണ്ട് ദിവസം കൂടുമ്പോളോ അങ്ങനെ മൂന്ന് ദിവസം കൂടുമ്പോളോ
ആ രണ്ട മൂന്ന ദിവസൊക്കെ ആ രണ്ടും മൂന്നൊക്കെ പിടിക്കും.
ആ, അങ്ങനെ ആയിരിക്കൂല്ലേ. എങ്ങനെയണ് വാഷിംഗ മെഷീനിൽ ഇടലാണോ? ആമെഷീനൽ ഇടലാവൂലേ, അപ്പൊ കൊഴപ്പില്ല അപ്പൊ അങ്ങനെതാവുമ്പോ നമുക്ക് ഇതാണ്. രണ്ടും മൂന്നും ദിവസൊക്കെ തകുമ്പോൾാണല്ലോ ഒരിതിലേക്ക് ആവാ കുറച്ച് തോന്ന ആവാ, അപ്പം പിന്നെ കറണ്ട് ബില്ല് ലാഭിക്ക ക്കാനും പറ്റൂത്. എന്നും ഇടുമ്പോ അതിങ്ങനെ കറങ്ങണേന് കറണ്ടും ബില്ലും ആവുല്ലോ. കറണ്ട് ആവും. അതികെ ആവാറുണ്ടോ? ഇങ്ങനെ മെഷീനിലിട്ട് തിരുമ്പുമ്പോ കറണ്ടേക്കെ
ഇല്ല അധികൊന്നുല്ല ആയിരത്തിന് താഴ വരലുള്ളൂ.
ഒക്കെ ആയിരത്തിന് താഴെ ആവൂലേ, ഉം ഉം പിന്നെ ഞങ്ങൾ ഇവിടെ പൊത പ്പോ ഏ ഒക്കെ. ഞങ്ങൾക്ക് ഇവിടെ ചില സമയത്തൊക്കെ മൂവായിരംക്കെ വരലുണ്ട്. കറണ്ടൊക്കെ ആ ഞങ്ങൾക്ക് പിന്നെ ആ, ആ ഞങ്ങൾ പിന്നെ വാശിങ് മെഷീന് പുതപ്പും അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്ര ഏ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതൊക്കെ തിരുമ്പല്ലൊക്കെ കല്ലുമ വെച്ചി തന്നെ തിരുമ്പാണ്.
വെള്ളൊക്കെണ്ടാ?
ആ, വെള്ള ഞങ്ങൾക്ക് കൊയയിലും ഉണ്ട്, കി കിണറിലും ഉണ്ട് വെള്ളം. അത്യാവശ്യത്തിന് നല്ല തോതിൽ തന്നെ വെള്ളംണ്ട്. ഇങ്ങക്ക് എങ്ങനെയാണ് കിണറുണ്ടോ? ആ, പിന്നെ പൊറം ആ, വെളളല്ലേ രിയ അതേപോലെ തന്നെ ഞങ്ങൾക്കും വെള്ളല്ലേ ഏരിയാണ്. ഒരു സമയത്ത് ഞങ്ങൾക്ക് വെള്ള ഇല്ലായിരുന്നു. ആ, സമയത്താണ് ഞങ്ങൾ കോയൽക്കിണർ അടിച്ചത്. കുത്തിയത്. ഇപ്പോ അതിൽ നന്നായിട്ട് വെള്ളമുണ്ട്.
അപ്പോ കിണറ്റിൽ ഉണ്ടാവും.
ആ, കിണറിലുണ്ട് ഞങ്ങളിപ്പോ കിണറില് ഇപ്പോ കിണർത്ത വെള്ളം തന്നെയാണ് യൂസ് ആക്കാറ്, കൂടുതലും നമ്മളൾ ഉഭയോഗികാർ ഉപഭ യോഗിക്കൽ എന്താണ് ഈ കിണർ തേയ് വെള്ളം തന്നെയാണ് പക്ഷേ കൊയലിത്തെ വെള്ളം ഏ ഒരു മഞ്ഞ കറ പോലെണ് ഏഹ് കൊയൽതെ വെള്ളം കിട്ടുന്നത് അപ്പൊ നമ്മുടെ ബാത്ത്റൂമും ആഹ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഹ് എന്താണ് ഒരു മ കറാകും അപ്പൊ അത് പോകാൻ ഭയങ്കര പ്രയാസ ആയോണ്ട് ഞങ്ങള് കോയലിൽ നിന്ന അങ്ങനെ വെള്ളം അടിക്കാറില്ല പിന്നെ കൃഷികൾക്കും എഹ് അങ്ങനെ തെങ്ങിനും ഒക്കെ ഇങ്ങനെ ഇടക്കെല്ലാം ഞങ്ങൾ ഇങ്ങനെ കൊയലത്തെ വെള്ളം അടിക്കും അങ്ങനെ വെള്ളം അടി വാക്കിയ നനക്കാൻ മാത്രം കൊയലത്തെ വെള്ളം എടുക്കലുള്ളൂ അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഞങ്ങള് വെള്ളം എടുക്കാറില്ല പിന്നെ അതുവല്ലാ കോയൽ നിന്നൊക്കെ വെള്ളം എടുക്കുമ്പോ നമ്മള് ഫിൽട്ടർ യ്തിട്ട് വേണം കുടിക്കണം ചില വീട്ടുകാരൊക്കെ് കൊയലിന് അവർക്ക് കിണ ണ്ടാവില്ലല്ലോ ഇപ്പം വെള്ള ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു താത്ത ഒർക്ക് കിണറില്ല കിണർ കുത്താനുള്ള സൗകര്യം ഇല്ല അപ്പൊ പിന്നെ കൊയലാണ് അവിടെ ഇത്ത വെള്ളം ഫിൽറ്റർ യ്താണ്ട് അവരെക്കതാണ് ഉപയോഗിക്കാറ് കുടിക്കാറൊക്കെ ഉം പിന്നെ ആ ഫിൽറ്റർ യ്താലും കൊയൽത്ത കിണർ കൊയൽ വെള്ളം കുടിക്കാൻ ഒരുയായി ഇതാണ് ചില ഭാഗങ്ങളിലൊക്കെ ചില ഭാഗങ്ങ ആ ചായ പിന്നെ ചുടുവെള്ളം ആ എന്തോ ഒരു ഇതാണ് പക്ഷെ കുടിച്ചു ശീലായാൽ പിന്നെ പ്രശ്ന ഇല്ല കുടിച്ചു ശീല ആയാലാണ് അഹ് അത് പ്രശ്നം ഇല്ല നമ്മൾ അറിയാതെ വന്ന് നമ്മള് കുടിക്കുമ്പോൾ നമുക്ക് അത് പ്രത്യേക ചോയ പോലെ തോന്നുന്നു ആ വെള്ളം അതാണ് പിന്നെ ഏ അട് ഇതുകൊണ്ടിപ്പോ മഴ പെയ്തോണ്ട് കൃഷികൾക്കും ഉം ചെടികൾക്കും ഒന്നും നനക്കേണ്ട ആവശ്യമില്ല ഇല്ലല്ലേ ഒക്കെ നല്ല മഴൊക്കെ ആ ഞാൻ വേ വേനൽക്കാലം ആയാല് വെള്ളമില്ലാതെ കൃഷികളെല്ലാം ഉണങ്ങിപ്പോകും എന്നാലും മയക്കാലമായ വെള്ളം അധികമായിട്ട് കൃഷികളെല്ലാം ചീഞ്ഞും പോവും അങ്ങനെയാണ് രണ്ടും കെട്ട ഇത് വേണം കിട്ടണമെങ്കില് ആ കൃഷിയൊക്കെ ഉണ്ട് ആ കൃഷി ഞങ്ങള് കൃഷിന്ന് പറഞ് കൊറച്ച് ഇന്താണ് പയറ് വെണ്ടക്ക വൈതനങ്ങ ആ,, എന്താണ് അങ്ങനത്തെ ചീര അങ്ങനത്തെ കുറച്ച് കൃഷികളെല്ലാം ഞങ്ങൾ നട്ടിട്ടുണ്ട്
മുറ്റത്താ മുറ്റത്ത അടുത്ത്
മുറ്റത്തല്ല കുറച്ചപ്പുറത്ത തന്നെ തൊടിയുണ്ട് ആ തൊടിൽ ഞങ്ങൾ ന- അപ്പം എന്ത് ചെയത് അതിന് എന്താണ് വെള്ളം ആ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച കൊടുക്കാറില്ലായിരുന്നു ഉള്ളതോ കൊടുക്കുമ്പോൾ അടിച്ചു തരുന്നൊക്കെ വെള്ളോ ഒഴിച്ചു കൊടുക്കാറാണ് അപ്പം പിന്നെ
ആഹ
എന്താ ഇതോ ഇപ്പം നനക്കെട്ടി ആവശ്യമില്ലല്ലോ ടിവെള്ളം കിട്ടുന്നുണ്ട് പിന്നെ ഈ ചെടി ചെടികളിലൊക്കെ അതായത് കവറുകളിലും-
ഉം
ചട്ടികളിലൊക്കെ എന്താണ് ഉണ്ടാ - ചെടികളൊക്കെ വേഗ ചീ- വെള്ളം ഇതാക്കാന് ചീഞ്ഞു പോവും അതാണ് കുഴപ്പം
പിന്നെ അവിട എന്തൊക്കെ ശബ്ദങ്ങള് കേൾക്കുന്നുണ്ടല്ലോ
ആഹ് ഞാനിവിടെ ആള് വന്നീരുന്ന്
ആഹ് അതാണോ ആഹ
അല്ല ഞാൻ ഇബടെ സംസാര്ച്ച
ആഹ് അതാണോ പിന്നെ ഫുഡ്ഡൊ- ക്കെ തയ്യാറായി ഈവനിംഗ് ചായ എന്തെങ്കിലും ഇണ്ടാക്കാറുണ്ടോ എങ്ങെനെ കുടിക്കുന്ന പതിവ് എന്തെങ്കിലുണ്ടോ ഏഹ് ച ആഹ് ഞങ്ങള് ഇവിടെ ഇണ്ടാക്കും ഞങ്ങള് ഇന്ന് പയംപൊരിയാണ് ഇണ്ടാ ക്ക്യെത് പഴംപൊടി ഉള്ളി വടയും ഇണ്ടാക്കീട്ടിണ്ട് ഇങ്ങക്ക് ഉള്ളിവടണ്ടാക്കാൻ അറിയോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ആഹ് ഉള്ളിവട ഉണ്ടാ കാനാ ആഹ് കേൾക്ക്ന്നുണ്ട് ഉള്ളി വട ഉണ്ടാക്കാൻ അറിയോ
ഏഹ് അൻക്കറീല്ലേ
ആഹ് അറിയാ അറിയാ ഞങ്ങളിങ്ങനെ ഉള്ളിയൊ അതേപോൽതെന്നെ മൈദിം ഇങ്ങള് കടലപ്പൊടി ഇടു ഉടോ ഉള്ളി വടക്ക് ഇണ്ടാക്കിണ മാവിലേ ക് ആഹ് നിർബന്ധൊന്നുല്ല്യ ലേ ഞങ്ങളും അങ്ങൻ തന്നെ ഇണ്ടെങ്കി ഇണ്ടെങ്കി മാ ത്രമേ ഇടൊള്ളൂ ഏഹ് മൈദപ്പൊടിം കടലപ്പൊടിം ഉ പ്പും മഞ്ഞപ്പൊടിയൊക്കെപ്പാടെ ഇട്ടിട്ട് നേരെ നല്ലോണം ഏഹ് കൊയച്ചിട്ട് ഏഹ് കുർച്ച്നേരം റെസ്റ്റിന് വക്കാറുണ്ടോ ആഹ് അപ്പൾക്കപ്പളേ ഇണ്ടാക്കന്ന് ആഹ് ഞങ്ങളും അങ്ങൻ തന്ന്യാണ് അങ്ങനെ ഏഹ് ന നല്ലോണ്ണം കൊയ്ച്ചിട്ട് ചെറ്യെ കൊ- ക്കവടിം ഉള്ളിവടിം ഒക്കെ ഒരു മാവാണോ
എന്താ പർഞ്ഞെ ഞാൻ
കൊക്കവടെ കൊക്കവടി ഉള്ളിവടി ഒക്കെല്ലേ ഒരു മാവിലാണോ ഉണ്ടാക്കാറ് നിങ്ങള് എങ്ങനെ ഉള്ളിവ ഉം കൊക്കവടക്ക് എന്താണ് മൈദപ്പൊടി കൊറവാണ്ന്നാ തോന്നിണ ല്ലേ ഇൻക്ക് കൊക്കവട വല്ലാണ്ട് അറിയൂല ഉണ്ടാക്കാന്
അല്ല ഉള്ളി കൊറവാണ് ഉള്ളി ഉ
വ് ബാക്കിയൊക്കെ ഈ മൈദപ്പൊടി കട കടലപ്പൊടി ഇടോ കൊക്കവട ഇണ്ടാക്കുമ്പോ
ആഹ് ആഹ് കട കടല പൊടി ഇടും കൊർച്ച്
ആഹ് കടലപ്പൊടി ഇടൂലേ ഉം അ ആ ആഹ് മൊരീച് അ
ആവര്
ത് അങ്ങനെ മൊരി മൊരിഞ്ഞ് കിട്ട്വോ
ഉള്ളി ചെറ്തായിട്ട് അരിയണം ഇന്നാല് അരിഞ്ഞിട്ട് അരി അത് കൊർച്ചിടൊള്ളൂ ഒരു ഉള്ള്യോണ്ട് അമ്മക്ക് ഇങ്ങനെ
ആഹ് ആഹ് ഒരുള്ളി കൊണ്ടായിരിക്കൂല്ലേ ഏഹ് ഇണ്ടാക്കാറ് കൊർ ച്ചധികം കിട്ടാ മതിയാവൂലേ ഞാൻ കൊക്കവട അങ്ങനെ ആഹ് കൊക്കവട അങ്ങനെ ഇണ്ടാ കീട്ടില്ല ഉള്ളി വട പിന്നെ സമൂസ
ഉള്ളിവട ആവുമ്പളേ ഞമ്മള് എണ്ണീല് ഫ്രൈ ഫാൻ ചട്ടീലിട്ട് കാണിങ്ങനെ അമുക്കൊഴിച്ചാം മീനൊക്കെ പൊരിക്കിണെ മാതിരി കൊർ
ഉള്ളിവടക്ക്ലേ അപ്പൊ കൊക്കവട ആവുമ്പോ പൊങ്ങി വരാനിണ്ടാവുലേ ഒരു വിർ ത്ത് വരാണ്ട നമ്മളപ്പക്കാര കായപ്പൊടി കൂട്ടേക്കാരോ ലേ അപ്പ ഇങ്ങനെ വീർത്ത വര്ണ്ട്യെരും
ഇണ്ടെങ്കെ കൂട
ആഹ് ഇല്ലാതെ ഇണ്ടാക്ക്യ ഇല്ലാതെ ഇണ്ടാക്ക്യാൽ അതെങ്ങനെ ഉ വീർത്ത് വെര്വോ പൊങ്ങി വെര്വോ ഒരു പൊങ്ങലല്ലേ കൊക്കവട ഇണ്ടാവല്
മ്മ് ആഹ് ചെൽത് മറ്റേ ചെലോൽത് റെഡിയാവും ചെ ചെലോൽത് റെഡിയാവും ചെലോൽത്
റെഡി ആപൂലാന്ന് പറഞ്ഞ മാതിരി ആയിരിക്കുലേ എനിക്ക് ആ ഞ ആന് ഉള്ളിവട ഇണ്ടാക്കും അപ്പ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു രണ്ടു ദിവസം മുന്നേ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു കൊക്കവട ഇണ്ടാക്കി നോ ക്കണംന്നൊക്കെ വിചാരിച്ചിരു പിന്നെ ഞാൻ വിചാരിച്ച് അത് നന്നായിട്ടില്ലെങ്കിലോ ആന്ന്ള്ളൊരു പേടി അപ്പൊ പിന്നെ അങ്ങനെ ആഹ് ടേസ് റ്റിയ്യാനാണ് അങ്ങനെ തന്നെ ഓരോ കാര്യം ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടാ ക്ക്യാണ്ട് പരീക്ഷിക്കല് അങ്ങനെത്തന്നേണ് പിന്നെ ഞാൻ ഇണ്ടാക്കിയത് പിന്നെ ഞാന്ങ്ങനെ വി രിച്ച് നമ്മള് മയൊക്കെ പെയ്യുമ്പൾ ഇന്നലെക്കെ മഴല്ലര്ന്നോ നല്ല മഴയ്തു അപ്പൊ ചൂട്ള്ള ചായക്കെ ആഹ് ഇന്നലെ ഞങ്ങളെ വീട്ടില് വെച്ചിരുന്നു ചക്കക്കൂട്ടാന് ഹ് ഇങ്ങക്ക് ചക്കക്കൂട്ടാന് ഇഷ്ടാണോ വെച്ചിട്ടുണ്ടോ ആഹ് ചക്കക്കൂട്ടാന് വായൻ്റെലേല് ഇട്ട് തിന്നാന് ഒരു പ്രത്യേക രസാണല്ലോ വായൻ്റെലിം ചോറും
ഇല്ല്യ വായൻ്റെലേലൊന്നും തിന്നൂല
ഞങ്ങള് ഇവടെ വായൻ്റെലേല് ചക്കക്കൂട്ടാന് തിന്നത് എങ്ങനെ അഹ് ഒരു പ്രത്യേ എഹ് ആഹ് ആഹ് ആഹ് ആഹ്
പിന്നയ്ലാറല്ലേ നമ്മള് പ്ലേറ്റില്
അതേപോലെ തന്നെ ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാല് ചായയോടൊപ്പം എന്താണ് നല്ല ചൂടുള്ള മൊരിഞ്ഞ ഏ വടകളൊക്കെ കിട്ടാണെങ്കി നല്ല കടികളൊക്കെ കിട്ടാണെങ്കി നല്ലരു പ്ര ത്യേക രസായിരിക്കും തണുപ്പത്ത് ആഹ് നല്ല ടേസ്റ്റ് ആയിരി വീട്ടിലെന്താ കോയ്ക്കള്ണ്ടോ കോയ്ക്കളെ ഒച്ച കേക്ക്ന്നുണ്ടല്ലോ
ആഹ് കോയിണ്ട് ഞാൻ ഇന്നേരത്തൊന്ന് വിട്ടക്ക്ണ് ഓൽക്ക് കാലോടാൻ വേണ്ടീട്ട്
ഇതാണ് ലേ കോയ്ക്കളെ ഒച്ചേക്ക്ന്നത് ഉം പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ ഇവിടെ കൊ ആ കുർക്കൻ ഞങ്ങളെവിടെ ത്തെ കോയീനെ ഏഹ് രണ്ടു ദിവസം മുന്നേ ഒരു കുറുക്കൻ കൊണ്ടുപോയി രണ്ട് കോയിക്കളിം കൊണ്ടുപോയീന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒരു കോയീനെ മാത്രേ കിട്ട് കിട്ടിയിട്ടൊള്ളൂ കുറുക്കന് മറ്റേ കോയി അവടെ ഒളിച്ച്ന്ന് അയിനെ കി ട്ടീറ്റില്ല്യ ആ യാ കോയി ക്കള് ഞങ്ങക്കിവിടെ നാല ക്കള്ണ്ട് അപ്പൊ അതിനെ രണ്ടെണ്ണത്തിനെ കൊണ്ടുപോയി എന്ന് വിചാരിച്ചത് അയ്ല് ഒന്നാണ് കൊണ്ടു പോയത്. പിന്നെ ആ അതന്നെ കുറുക്കനാണ് കൊണ്ടുപോയത് ന്നാ തോന്നുന്നത് അത് കൊറേ തെരഞ്ഞ് ഡെയിലി വിടോന്ന് ഓയ്ച്ചാല് ഞങ്ങളത് നോക്കി നിക്കും കോയി ക്കളെ നോക്കി നിക്കും അതാണ് കോയ്ക്കളെ നോക്കി നിക്കുമ്പോ പിന്നെ ആ
നോക്കിന്നാണ്.
നോക്കി നിന്നാലാണ് അല്ലെങ്കി കുറുക്കന്മാ നമ്മള് ഒന്ന് ഇത് കണ്ണ് വെട്ടിയാ അപ്പം കുറുക്കൻ കോയിനെ കൊണ്ടോവും. അങ്ങനേണിപ്പം ഇപ്പൊ നായ്ക്കളും കുറുക്കന്മാരും ഒക്കെ ഇഷ് ട്ടം കണക്കിലെറങ്ങിയതോണ്ടെ കീര് കീരിന്ന് പറഞ്ഞ സ സാനുണ്ട് ഇവടെ ഇങ്ങക്ക് അവടെ കീരീന്ന് പറഞ്ഞ സാനം ഇണ്ടോ?
ഇല്ല സ് കണ്ട ഇണ്ട് ഇബടെല്ല്യ ഇണ്ടാല്ണ്ട് ഇബടെ ഞങ്ങളെ ഇവടെല്
ആഹ് ഇശ് ഇല്യ ലേ ആഹ് അങ്ങനേണ്ലേ ഇവടെ കീരി വല്യ തൊടിയാണ് ഞങ്ങളെ ആ അപ്പൊ അവടെക്കെ കീരികളും അതേപോൽ തന്നെ നായിക്കളും എവടക്കാ കൊണ്ടു പോകുന്നത് തന്നെ അറിയൂല അതാണ് കാടാവും അതെ കാടായിട്ടാണ് ആ ന്നാ ഏ ഇന്നാ ഞാൻ വിളി ക്കട്ടോ ഓക്കെ ഞാൻ വിളിക്കട്ടോ?
ശരി